ആഹ് മഴ ഓ കേക്കണ്ട് കേക്കണ്ട് പറഞ്ഞോളെ
ആഹ് എന്താണ് വിശേഷം?
നല്ല വിശേഷം സുഖം ഇങ്ങനെ പോണ് ആഹ് മ മഴ നല്ല പൊതിച്ചു മൂടിക്കിടക്ക നല്ല മഴയാണ്
പറയുന്ന പോലെ മഴ കട്ടൻചായ ആഹ് കെ എസ് ആർ ടി സി ബസ്സോ പിള്ളേര് കൂട്ടിച്ചേർക്കുന്നേ
ആഅ ഇപ്പൊ നി എസ് ആർടി സി ബസ്സില് ഫ്രീ ആണല്ലോ? സുഖായിട്ട് പോവാലോ പ്രിയദർശിനി നിങ്ങള നാട്ടിലൊക്കെല്ലേ?
ആഹ് അവിടെുണ്ട് അവിടെുണ്ട് അവിടെുണ്ട് വന്നിട്ട് വേണം ഒന്ന് കറങ്ങി നടക്കണം അതിലൊക്കെ-
ആഹ് ടൂറ് പോവാ-
അല്ല പക്ഷെ ഓർഡിനറി മാത്രമേല്ലേ ഉള്ളൂ?
ആഹ് ഇവിടുന്ന് പിന്നെ കുന്നമംഗലത്തു നിന്നൊക്കെ ഇവിടെൊക്കെ ഉണ്ട്ന്ന് തോന്നണ്-
ഓക്കെ ഓക്കെ ഓക്കെ ആഹ് ആഹ് ആഹ് ആഹ് പക്ഷെ പറഞ്ഞു കേട്ടത് ഓർഡിനറി മാത്രം ഉണ്ടെന്നള എന്തായാലും കുറെേ പേർക്ക് യാത്ര ചെയ്യാൻ ഉപകാരപ്പെട്ടുല്ലേ?
ഓ ഉപകാരപ്പെട്ട് പിന്നെ ചിലർക്ക് ഇപ്പ അത് ഹരുവായിാണ് ടൂറ് പോക്ക് ഉം വെറുതെ കറങ്ങ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയിട്ട് വെറുതെ കറങ്ങാ
അതിപ്പോ ഏത് കാര്യം കിട്ടിയാലും ആൾക്കാർ അതിനെ ആവശ്യം ഇല്ലാതെ ഉപയോഗിക്കുവല്ലോ അത് അത ഏത് കാര്യത്തിനും ഉണ്ടല്ലോ ഏതിനെയും നന്നായിട്ട് ഉപയോഗിക്കാം-
ഇന്റെ ഒരു അഭിപ്രായത്തില്ൽ അറുപത് വയസ്സിന് മുകളുള്ളവർക്ക് കൊടുക്കണ്ട ഇനി പെൻഷൻ കിട്ടുന്നവർക്ക് ആഹ് അത് കൊടുക്ക അതാണിനും പെണ്ണിനന് ഒരുപോലെ കൊത്താൻ ഞാൻ മതിഓർക്കെ കാണല്ലോപ്പൊ കഷ്ടപ്പാടു ഉണ്ടാവുക- മക്കള എടുത്തന്നൊക്കെ പൈസ കിട്ടണം എങ്ങോട്ടെ പോവണമെങ്കില് എല്ലാം വേണം-
പ്രൈവറ്റയിട്ടൊക്കെ ജോലി ചെയ്ത ആൾക്കാരാണക്ക് പെൻഷനൊന്നും ഉണ്ടാവില്ല- അപ്പൊ അവർക്ക് ആരെയും പെന്റെയ്യണ്ട എല്ല വർക്ക് സുഖമായിട്ട് എവിടെയെലും പോണോന്ന് തോന്നിയാപോകാം ആഹ് ചെല കാര്യങ്ങളുടെ
ഞമ്മളെ ഏജിലൊക്കെള്ളോലാണെങ്കില് ഉം പിന്നെ എങ്ങനായാലും എങ്ങനെങ്കിലും ഒരെ കയ്യിലൊക്കെ പൈസ ണ്ടാവും
പിന്നേ
പിന്നെപ്പം തീരെ പെയ്സല്ലാതെ അവസ്ഥ ഓർക്കൊക്കെ ഉണ്ടാവ ഒൽക്കെയ്നി കൊടുക്കണ്ടിനെയ് അപ്പൊ ഓര്ക്ക് ഇങ്ങനെ പോവേനി
അത് ഇവ ച്ചെല തീരുമാനങ്ങളൊക്കെ ണ്ടല്ലോ ഇവരെടു ക്ക്ന്നത് ഏത് സർക്കാറാണേലും എടുക്കുന്നത് അത്രൊരു സുഖവുള്ള ഏർപ്പാടല്ല ച്ചെലതൊക്കെ കേൾക്കുമ്പോഴേ കൊർച്ചുടിയൊക്കെ ചിന്തിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നന്നായി ഒരു തീരുമാനത്തിലേക്ക് പോകാം ഈ പറഞ്ഞ പോലെ
അത് ശരിയാ
ഉം ഹും ഹും പിന്നെ കുഞ്ഞുങ്ങ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യാ സ്കൂളിലൊക്കെ പോയോ
ഓ പോയി പോയി പോയി
ഞാനി ഇന്നലെ ഒരാളെന്നോട് പറയുായിരുന്നു ഈ കർ കർക്കിടക മാസം വെരുവല്ലേ ആഹ് മുതിര മുതിര നല്ലതാന്ന് മുതിര
ആഹ്
ആണോ
മുതിര നല്ലതാണ് ഉം എനിക്കിഷ്ടാ
ആണാ ഷോത് ഞാൻ മാത്രാണല്ലോ കഴിച്ചിട്ടില്ലാത്തെ
ഞാൻ നല്ലോണം ഉപ്പേരി വെച്ചിട്ട് കഴിക്കു അത്
ആണാ
ആഹ് പക്ഷെക്ക് ചെറുപയറൊന്നും വല്യ താല്പര്യല്ലട്ടോ ചെറുപയർ ഇഷ്ട്ടല്ല മമ്പയർ എനിക്ക് ഇഷ്ട്ടാണ് ചെല സമയൊക്കെ ഇഷ്ട്ട ചെലെ സമയം എനിക്കയിനോട് വല്യ താല്പര്യല്ല
ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ചെറുപയറും മൻപയറും ആണ് ഈ മുതിര ഞങ്ങള് കഴിച്ചിട്ടേ ഇല്ല
ആഹ് പക്ഷെ മുതിര എനിക്കിഷ്ട്ടാ ഞാൻ വെള്ളത്തിലിട്ട് കു പ് കുതിർത്തി വെച്ചാല് നല്ലണം നന്നാവും
ആണോ അപ്പോ ഞാനത് വാങ്ങാൻ തീരുമാനിച്ചു എന്തായാലും ഒന്ന് വാങ്ങി കഴി ക്കെട്ടെ ശരീരത്തിന്റെ
ടെ നീരൊക്കെ പോവാൻ നല്ലതാണ് നല്ല ഉന്മേഷം ണ്ടാവും ശരീരത്തിന്
എന്നാ പിന്നെ ഇന്ന് തന്നെ മേടിച്ചിരിക്കും എങ്ങനെ തേ തേങ്ങ ചേർത്തിട്ടാ ണ്ടാക്കുന്നെ
അങ്ങനെ ചെലരര്ണ്ടാക്കും ഇനിക്ക് അത് ഇഷ്ട്ടല്യ ഞാന് സാത ത മ്മള് ചെറുപയറൊക്കെ വെക്കണമാരി തന്നെ വെച്ചിട്ട് ചോറില് കൂട്ടി കഴിക്കും എഹ് മ് എഹ് പച്ചമുളക് ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നാ വറവ്വിടും കടുകില് ചുവന്നമുളകും കരുവേപ്പില ഒക്കെ ഇട്ടിട്ട് വറവിടും ഉപ്പേരി പോലെ ആക്കും ആഹ് ഇത്തിരി വെള്ളം ണ്ടെങ്കില്
ആഹ്
ഉഷാറായി താളിക്കയാണെങ്കില് ആഹ്
ല്ല് വേവിക്കണോ
ആഹ് കുക്കർല് വേവിക്കണം
അഹാ
എഹ് കൊർച്ച് വേവ് ണ്ടാവും ലേ ശം വേവുണ്ടാവും നമ്മൾ ചെറുപയറിന്റെയും വൻപയറിന്റെ നുക്കാട്ടിലൊക്കെ കൊർച്ചും കൂടെ വേവ്ണ്ടാവും കടലക്കെല്ലാത്തിനാട്ടിലും കൊർച്ച് വേവ് ണ്ടാവൂലേ
ആഹ് ആഹ് അത്പോലെ അതിനീന്ന് വേവുണ്ടാവും അപ്പോ അത്യാവശ്യം കുക്കറിലിട്ട് ഉം ഉം കുക്കറിലിട്ട് വേവിക്കണം ഉം ഉം
ഉപ്പ് അദ്യം ഇടേണ്ടാ ഉപ്പാ ആദ്യം ഇട്ടാൽ വേവാം പണിയ
അല്ലാണ്ട് ഇതിനെ വേവിച്ചെടുത്ത് ഇതിനെ നമ്മൾ ഇതിലേക്ക് ആക്കുമ്പോ ഉപ്പിട്ടാ മതിയോ
ഓഹ് ഒന്നായിട്ട് ഇട്ടാലും മതി വറവിടുമ്പോ
ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ കൊറച്ച് മേടിച്ചുണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെടൂല്ലെയന്ന് അറിയില്ലല്ലോ
ആഹ്
ഇഷ്ട്ടാണോ ആഹ് ആഹ് അപ്പോ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊ നമ്മൾ പഠിക്കുകണല്ലോ ആരുടെങ്കിലൊക്കെ പറഞ്ഞു തരുമ്പോഴല്ലേ നമ്മള് ചെയ് ചെയ്യുന്നതും കഴിക്കുന്നതും ഒക്കെ ഏത് കാര്യവും അപ്പ അത് ആ ആഹ് അത് ഉണ്ടാക്കിയട്ടെ ഒരു പുതിയ ഐറ്റായി
നമ്മള മറ്റാ റെഗുലർ ആയിട്ടെയ് കൊറെേ പച്ചക്കറി മേടിക്കുന്നു അത്ണ്ടാക്കുന്നു കഴിക്കുന്നു ആഹ് പിന്നെ എന്താ വൻപയർ ചെറുപയർ കടല ഇതല്ലാണ്ട് വേറൊന്നും മേടിക്കാറില്ലല്ലോ?
ആഹ് ആഹ് അതന്നെ വാങ്ങാലുള്ളൂ പിന്നെ ഗ്രീൻ ഗ്രീൻ പീസ് വാങ്ങും
ആഹ് അതിൽ അത് ഇവിടെ ഉണ്ടല്ലോ ഫ്രഷ് ആയിട്ട് കിട്ടും നമുക്കത് പൊളിച്ചെടുത്ത് നമുക്ക് കറി വെക്കാ ഈ ഗ്രീൻ പീസിന്റെ പച്ച ഇണ്ടല്ലോ നമ്മളെ ബീൻസ് പോലെ
ആഹ്
ആഹ് അത് ഈ നമുക്ക് തണുപ്പ് സമയത്ത് അത് കിട്ടും അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കിലോ വാങ്ങീട്ട് പൊളിച്ചെടുക്കണം പൊളിച്ചിട്ട് അത് പച്ച അതിന് അതിനെ നന്നായിട്ട് ഉണക്കിയിട്ടാണ് അവിടെ നാട്ടിൽ ട്ടിലേക്ക് നമ്മുക്ക് ഗ്രീൻ പീസ് ആന്ന് പറഞ്ഞ് കിട്ടുന്നത്
ആഹ്
ഇത് പച്ച കിട്ടും നമ്മള് പൊളിച്ചെടുത്തിട്ട് അത് നമ്മള് ക എന്താ പറയാ പനീറൊക്കെ ഇട്ടുണ്ടാക്കും അതിന് ഇവിടെ പറയുന്നത് മട്ടർന്നാ പറയുന്നെ
ആഹ് അയ് ശരി ആഹ് അത് ഇങ്ങൾ എങ്ങനെ വെക്കും
അത് ഇവിടെ നമ്മള് റൊ ട്ടിയുടെ കറികൾ ഉണ്ടാക്കുന്നയൊക്കെ ഒരേ പോലെയാട്ടോ ആഹ് നമ്മള് എന്താ പറയാ ഇഞ്ചി പച്ചമുളക് ആഹ് ആഹ് പച്ചമുളക് വെളുത്തുള്ളി അതൊന്ന് ജസ്റ്റ് ചതച്ചിട്ട് അല്ലെങ്കിൽ അത് ഇട്ടില്ലേലും കുഴപ്പവില്ല ഉള്ളി ത് നന്നായിട്ട് കുനുകുനാന്നരിഞ്ഞ് അതിനെ വഴറ്റി അതിന്റെ കൂടെ ടൊമാ റ്ററ് വഴറ്റിയിട്ട് മഞ്ഞപ്പൊടി മഞ്ഞ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും ചേർക്കും എന്നിട്ട് അതിനെ നന്നായിട്ട് ആഹ് മഞ്ഞ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക്പൊടി എല്ലാ കറി കേട്ടോ ആഹ് അതിന് വേറെ വ്യത്യാസം ഒന്നുമില്ല നമ്മള് നിങ്ങള് ഉപ്പേരി എല്ലാം ഒരുപോലെയല്ലേ ഉണ്ടാക്ക
ആഹ് ഞങ്ങളൊക്കെ ഒരുപോലെ ഉണ്ടാക്കും
അതേപോലെയാണ് ഇവിടെ ഇവിടെ ആഹ് വെജിറ്റബിൾസ് മാറും മലക്കറി മാറൂന്നേയുള്ളൂ പച്ചക്കറി മാറും പക്ഷേ അത് ഇണ്ടാക്കണ രീതിയെല്ലാം ഇതാ മഞ്ഞപ്പൊടി മുളക്പൊടി മല്ലിപ്പ പൊടി എല്ലാത്തിനും ചേർക്കും എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് ഏത് പച്ചക്കറിയാണ് ഉണ്ടാക്കണേ അത് അതിലേക്ക് ഇ ട്ടിട്ട് വേവിച്ചെടുക്കും
ആഹ് അത് ശരി
പിന്നെ ചെ ലാ കറികൾക്ക് മ മസാല ചേർക്കും നമ്മളിപ്പോ കടല ഇണ്ടാക്കുമ്പോ അല്ലെങ്കില് ഇവടെ ഒരു സാനം കിട്ടും രാജ്മ കേട്ടിട്ടുണ്ടാവും ആ സ് സാധനൊക്കെ ഇണ്ടാക്കുമ്പോ അതില് കൊറച്ച് ഗരം മസാല ചേർക്കൂന്നേ ഒള്ളൂ വ്യത്യാസേള്ളൂ ബാക്കിയെല്ലാം ഒരുപോലെയാ ഇണ്ടാക്ക്ന്നെ
ഉം അത് ശെ
പിന്നെ എല്ലാത്തിന്റെ കൂടെ ഉരുളക്കിഴങ്ങ് ചേർക്കും
ഉരുളക്കിഴങ്ങ് മസ്റ്റായിരിക്കും ലേ
ആഹ് ഉർളക്കിഴങ്ങ് മസ്റ്റാണ് അത് ചേർക്കാത്ത സാധനം നമ്മളെ വെണ്ടയ്ക്കയിൽ ചേർക്കില്ല ഏ പിന്നെ പാവയ്ക്കയില്ലേ പാവൽ ഇണ്ടാക്കുമ്പം
ആഹ്
ചേർക്കില്ല ഏ ബാക്കി ആഹ് ബാക്കി
അങ്ങനല്ല ഇവടെ ഓരോ പ ച്ചക്കറി നമ്മളിപ്പോ വെണ്ട വെക്കാണേൽ വെണ്ട മാത്രം പടവലം ആണെ അത് മാത്രം മ ത്തനാണേ അത് മാത്രം അങ്ങനെ പിന്നെ സാമ്പാറിൽ മാത്രേ നമ്മള് എല്ലുപാടെ മിക്സെയ്തിടോള്ളൂ
അതെ അതെ പക്ഷെ ഇവിടെ
ഇക്കി എല്ലാം വേറെ അങ്ങനെ ഇണ്ടാക്ക അത് പരിപ്പും ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ട് അമ്മള് അങ്ങനെ തേങ്ങരച്ച് കറിയെക്കും മൊളക് പൊടിന്നെ ചെലേ പച്ചക്കറിയില് ചെലേയിലൊക്കെ നമ്മൾ ഇടൊള്ളു ചെലത് കൂടുതലും ചെറിയ മൊളകില്ലേ ചീരാമൊളകില്ലേ ആഹ് ആഹ് കാന്താരി അതൊക്കെ നമ്മള് അരക്ക്യും അതരച്ച് ഏം അയ്ല് ചെലപ്പോ ചെറിയ ജീരകം അല്ല വല്ല്യ ജീരകടും ചെല് പെര്ഞ്ചീരകം. അത് ചേർക്കു ചെ ചെലേല് ഞാന് ചെലെ ടൈമില് ചേർക്കും ചെല്തിലൊന്നും ചേർക്കൂല ചെല്പ്പ ഇന്ക്കയിന്റെ ടേസ്റ്റ്ക്ക് വല്ലാണ്ടഷ്ടല്ലൃ.
ഞങ്ങള് പെരുഞ്ചീരകങ്ങനെ ഭയങ്കര കൊറവാ ഉപയോഗിക്കുന്നെ.
ആഹ്
ഈ കടച്ചക്കയൊക്കെ ഇണ്ടാക്കുമ്പോ അതില് മസാല ഇണ്ടാക്കുമ്പോ പെരുംജീരകം ചേർക്കും ഒന്നമ്മള് വർത്തരയ്ക്കുമ്പോ. അല്ലാതെ അങ്ങനെ പിന്നെ നമ്മള് എർച്ചിയൊക്കെ ഇണ്ടാക്കുമ്പോ ചിക്കനൊക്കെണ്ടാക്കുമ്പോ അതിന് മാ ത്രേയൊള്ളൂ മ ഗര മസാലയൊക്കെ ഇടാൻ വേണ്ടീട്ട് അല്ലാണ്ട് നമ്മള് പ ച്ചക്കറിക്ക് വേറൊന്നിനു ഈ സാധനം ചേർക്കില്ല. അപ്പൊ സാധാരണ ജീരകാ.
അത് ശെരി
ആഹ് എല്ലാത്തിലും സ സാധാരണ ജീരകാപയോഗിക്കുന്നെ. ആഹ് അതിന് വേറൊരു കുത്ത്ന്ന ടേസ്
ആഹ് വേറെ കുത്ത്ണോരു ടേസ് ക്കെണ്ട ഇൻക്കി ചെൽപ്പ അയിന്റെ ടേസ്റ്റ് വല്യ താല്പര്യല്ല ഞാൻ ചെലെയിലെന്നും ചേർക്കൂല.
ആഹ് പക്ഷേ നോൺ വെജിനൊക്കെ നല്ല ടേസ്റ്റാണ് അത് ചേർത്തഴി ചേർക്കുമ്പോ പക്ഷെ പച്ചക്കറിക്ക് ചേരില്ല ഇവിടെ എളുപ്പാണ് ഇവിടെ
ഏ ഞമ്മളിപ്പവിട്ത്തെ ഹോട്ടൽലൊക്കെ പോയിണ്ടെച്ചാ ഫുള്ളാ കറികളാണ്ടാവാ ജീരകം.
പെര് ജീരകം ചേർക്കും.
ജീരകം ഉം
അയ്യോ എനിക്ക് പറ്റാത്ത സാധനാ
ആഹ് ഇവിടെല്ലാ കറികള്ലും ചേർക്കും.
അത് ശരിക്കും നോൺവെജിനാണ് അത് ചേരുന്നെ നന്നായി ചേരുന്നത് പക്ഷെ ഏഹ് പച്ചക്കറിക്കത്ര അത് പിന്നോരു കാര്യണ്ടേ നമ്മളെ ശീലതായൊണ്ടാണ്.
ആഹ്
അത് ചേർത്ത് കഴിച്ചിട്ട് ശീലല്ലാഞ്ഞിട്ടാണ് അവിടെയുള്ളേര് കഴിച്ച് ശീലള്ളോണ്ട് അവർക്കത്
അത് പ്രശ്നണ്ടാവൂല ഓരതില് അത്ങ്ങനെ ടേസ്റ്റ് പിടിക്കും. പക്ഷെ ഇൻക്കി അയിന്റെ ടേസ്റ്റ് ഇൻക്ക് വല്യ താൽപര്യല്ല്യ ഞാന്. എർച്ചി കറീലും ഞാൻ ഒരുപാട് മസാലകളൊന്നുടൂല. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മളക്പൊടി, അതൊക്കെ ചേർക്കും. ചെലര് ഞങ്ങളവിടെ ചെലര് ഉം ബിരിയാണി മസാല ഒക്കെ അയിലേക്ക്ങ്ങനെ എടുത്തിടും. ന്നുള്ള്. ആഹ് ആഹ് ചെലർക്കതിന്റെ ടേസ് റ്റ് ഭയങ്കര ഇഷ്ടാ. പക്ഷേ എനിക്ക് അങ്ങനെ കറി വെക്ക്ണ എനിക്കിഷ്ടല്ല്യാ
നമ്മള് ഗരംമസാല ചേർക്കുവല്ലോ. ഗരമസാല ചേർക്കുവല്ലോ. പിന്നെന്തിനാ? അയിന്റെ അയിന്റെ കൂടുതല് വേറ മസാലയുടെ ആവശ്യല്ല്യല്ലോ.
ഇല്ല്യാ ക്ഷേ അങ്ങനേണ് ചെലെര്
ഇവിടെ അതുപോലെ നമ്മള് ഗരമ ഇതില്ലേ നമ്മട മലക്കറി ഐറ്റംസില് പച്ചക്കറിയില് ക്യാപ്‌സി ക്കാവില്ലേ? ക്യാപ്സിക്കത്തിനെരു ഒരു വേറെ ടേസ്റ്റാണേ. നമുക്കതാദ്യന്നു ഇഷ്ട ടപ്പെടത്തില്ല. ഒട്ടും ഇഷ്ടപ്പെടില്ല ആ സാധനം. ആഹ് ക്യാപ്സിക്കം പച്ചന്റെ സ്മെല്ല് പറ്റില്ല.
കടായില് ക്യാപ്സിക്കോ നല്ലണം പൂവും ചിക്കനൊക്ക ക്കെ കടായി വെക്കാ ഉം.
ഉം ആഹ് അത് കടായിച്ചിക്കന് വേണം അത് ഇടോ ഇടണോല്ലോ. അല്ല നമ്മള് നമ്മള് കഴിച്ചി ച്ചിട്ട്‌ല്ലാതെ അത് കഴിക്കുമ്പഴേ. അയിന് വേറെ ടേസ്റ്റാണ്. അതുപോലെ. രാജമക്കൊരു സ്മെല്ല്ണ്ട്. അഹ് അത് നമ്ക്ക് പറ്റില്ല്യ പക്ഷേ അത് കൊറെ കഴിഞ്ഞ് നമുക്ക് നന്നായി ശീലാകും.
ന്നാല് ന്നാ ശെരി ഞ്ഞി ങ്ങള്. ഇങ്ങോട്ടേക്ക് വിളിച്ചോളിം അമ്മളെ ടൈമ് ആയ്ണ്ട്.
ഇല്ല ഇല്ല ഇത് ഞാ പറഞ്ഞെരാട്ടോ ആഹ് ഇ ഇത്പ്പോ ഒരാള് പറഞ്ഞു തന്ന കാര്യാണ്. ഞാൻ പറഞ്ഞു തരാട്ടോ.
ആഹ്
ആഹ് അപ്പോ ആഹ് അപ്പോന്താ ക ഹോട്ടലുണ്ടോ നിങ്ങക്ക് കടായി ചിക്കന്റെ കാര്യൊക്കെ പറഞ്ഞെ?
കടാ ഇല്ലില്ല ഞങ്ങക്ക് ഹോട്ടലൊന്നുല്ല
ആഹ ആഹ് കടായി ചിക്കന് ഇടും ഈ സാധനം
ആഹ്
ആ ആഹ് ആഹ്
ഓട്ടലില്ല്യ